ഹലോ
ആഹ് കേൾക്കണ്ടോ
ഓ കേൾക്കുന്നുണ്ട് എന്താ വിശേഷം
സുഖായിട്ട് പോണ്
രാവിലെ തന്നെ ഞാന് ഇവിടെണ്ട് അങ്ങനെ ഇന്ന് വിളിക്ക ബാക്കില്ല ഇവിടെങ്ങനൊക്കെ കെടക്ക
ആഹ് രാവിലെ സൺണ്ടേയല്ലേ ഇപ്പൊന്ന്
ആ ഇന്ന് സൺ‌ഡേ ആ അപ്പൊ അപ്പൊ അയിന്റെ ഒരു മടിയുണ്ട് ആഹ് ഇന്ന് മോ പോയോ മദ്രാസ്ക്ക് പോയോ
ആഹ് മദ്രസ്ക് പോയി ഇനിയിപ്പോ ഒമ്പേരവും വരാന് അപ്പൊ
നേർത്തെ പോയോ?
ആഹ് ഇന്ന് നേര്ത്തെ പോയി ഇന്ന് പിന്നെ ഏഴ് മണിയായപ്പോ ഇറങ്ങിന് കാരനംക്ലാസ്സില് ആരഫസ് റ്റത്ത്ണെ ഓര്ക്ക് മാർക്ക് കൂട്തല്ണ്ട്ന്നൊക്കെ പറഞ്ഞേട്ട് അങ്ങനെക്കെ എന്തേരു ഭയങ്കര ഇഷ് ട്ടാണല്ലോ പോവാന് അല്ല കുട്ടിയെള് പറഞ്ഞതാ. കുട്ടികളന്നെ പറഞ്ഞാട്ടെ ആരാണ് വേഗം എത്തുന്നവർക്ക് പത്ത് പോയിന്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞണ്ട്
ഏഹ് ഓലെ ക്ലാസ്ത്തെ കുട്ടികള്
ആ ക്ലാസ് കുട്ടികൾ അങ്ങോട്ട് ഇങ്ങോട്ടും പറഞ്ഞാട്ട് പോയത് ആ അതെ ഓരക്ക് ഓലക്ക് എങ്ങനെ
മദ്രസ അടുത്താണോ
ആഹ് അടുത്തണ്ടേ അടുത്തണ്ടേ ആ അടുത്തന്നെ അടുത്തന്നെ അപ്പൊ ഇന്ന് ചായക്കടിയൊന്നും ഉണ്ടാക്കില്ലേ ഇന്ന് ഇനിയിപ്പോ എന്താ പുറത്തുന്നാ
ഞാൻ പൊറത്തുന്ന് ഇനിയിപ്പോ അസ്സ് പണിക്ക് പോയിം ചെയ്ത്ണ്ല്ലെ ഞാൻ വിചാരിച്ചവിടെ പഴംണ്ട് പായം പീങ്ങിയാണ്ട് പിന്നെ ഇഞ്ഞിപ്പ പെട്ടെന്ന് വേഗം ചോറ്ണ്ടാക്കാ വിചാരിച്ച്
ആ അതെ ഞാന് അങ്ങനെന്നെ പഴം പീങ്ങിയൊട്ത്ത്ക്ക്ണ് മക്കക്ക് കൈക്കൂലൊന്നും.
ആ പോ പോകു പോകുമ്പോ പോകുമ്പോ എന്തായാലും കയ്ക്കൂല ഇഞ്ഞിപ്പോവേറൊചിന്നു ട്ടല്ല നൂട്ടല്ലേറ്റ വാങ്ങിക്കൊണ്ടന്ന്ണ് ന്നലെ. പ്പതും അതും ബ്രെഡുണ്ട് അപ്പൊ കൈക്കണ്ടെ കൈക്കാവിചാരിച്ചാണ്ടേയ്.
അവിടെ എങ്ങനെന്നെ രാവില പോവുംമ്പോ ഒന്നും കഴിക്കൂല?
ഇല്ലില്ല, ഇവ്ട ഒന്നും കഴിക്കു ആ ഓല് മെസ്സേജ്ങ്ങന അയ് ക്കും പിന്നിയിം അയക്കും നല്ല ഷാറ്ള്ള മക്കളെ പറഞ്ഞയ ഇകാട ഫുഡെത്തിച്ച് കൊട്ത്തിട്ട് ആഹ് ദ് ഇവരേം ആഹ് താണ് ഇന്റെ വല്യയ മോനയും ഉ രാവില ആറ് മണിക്കാ ഓനൊന്നെന്നു കഴിക്കൂല മോളും അങ്ങനതന്നെ ട്ടൊ ഓള് വന്ന് പിന്നെ ദോശക്കവടായാല് ഓല്
ആഹ്, അല്ല നല്ല മഴെയ്ക്കാരേ, നല്ല മഴക്ക്ണ്ടാവുമ്പോ മക്കക്ക് നമ്മക്കത് രാവില എന്തേ പെട്ടെന്ന് കിട്ടണം ഇന്ക്കൊക്കെ ന്റെ വയ പെട്ടെന്ന് കിട്ടണം.
ആഹ് അതെ, ഓല്ക്കയ്ന് ഓന്റെ എണീറ്റ ആ എണീറ്റ ദേഷ്യും പോണ തൊ ക്കൊപ്പാടയ്റ്റ് ഓല്ക്ക് ത്ന്നാതൊ ങ്ങൂല അപ്പൊന്‌നോക്ക്ണൂല്ലാ അയ്മക്ക്.
ക്കി കൊടുക്കാത്തതൊന്നല്ല ദോശ ക്ക് നമുക്ക് ചൂടോടെത്ത്മക്കക്ക് തലേന്നത്തെ മീൻങ്കറിയോ എന്തെങ്കിലുവെക്ന ഞങ്ങളൊക്കെ മദ്രസ്പോണന്ന് ക്ക്ങ്ങനെനി ഉം ഉമ് ഉപ്പ്യയങ്ങനെ ഇണ്ടാക്കേലേണ്ടേർന്നു കാരണം മീൻചട്ടയില് ഇങ്ങനെ ഒ
അഅ് വയങ്കര ടേസ്റ്റാ വയങ്കര ടേസ്റ്റേര്ക്കു അത് ആഹ് അതന്നെ. ആ ചൂ അയ്നിപ്പോ ദോശ ആയാലു ഓട്ടാടയാലൊക്കെ നല്ല ചൂടിലിങ്ങട് കഴിക്ക, അയ്നിപ്പോ കറി തോനില്ലെങ്കില് ആ ചട്ടി കി ട്ടിയാലും മതി, ഞങ്ങക്ക് ആഹ്, ഉമ്മാന്റെട്ത്തൊക്കെ ആബ അടുപ്പിന്റെവ്ടങ്ങനെ കേറിരിന്നിട്ടങ്ങനെ കഴി കേനി ഞാനൊക്കെ കൊറേ കഴിക്കല് ഭയങ്കര ടേസ്റ്റാ അത്ചൂടോട്ക്ക ത്ത്ന്നുമ്പോ.
ശരിയാണത് ഇപ്പ കുട്ടിയോക്ക് വേ ഇല്ലേ ഞാന് പഴം പീങ്ങി കട്ടൻചായണ്ടേനി അപ്പൊ ഏ ചെറിയ മോള് കഴിച്ചു വല്ല്യയ മോനിപ്പോ ഈ ഫ്രസിലമുന്നേ എനിക്കത്തണംന്ന്ളള ഒരു തിൽ മറ്റൊള് കൂടെ വേഗം നീക്കി വേം നീക്കി ആ ക്ലാസ്സില് ഓന്റെ ക്ലാസ്സില് അപ്പൊ ഏഴ് മണിക്ക് പോയിട്ടേ, ഏഴരക്കുള്ള ക്ലാസ് അ അതെ അതെ അങ്ങനെ പോയിച്ചിണ്ടൽ ആ അതെ അര മണിക്കൂർ നിക്കണ്ടേ പറഞ്ഞ പറഞ്ഞ പിന്നോട് വേ ഫസ്റ്റ് എത്തണംന്ന് പറഞ്ഞ് പോയതാ. അപ്പന്ന പോവാണെ പോയ്ക്കോട്ടെ വിജാര്ച്ച് ഇന്നലേണെ നേരെ വൈകിപോകിം ചെയ്യ വന്നാ ഇനിയിപ്പോ പഴണ്ട് അല്ലെങ്കില് ഞാൻ ചപ്പാത്തി പേക്ക് കൊണ്ടുവരും ഏറെ കൊറെക്കെ അങ്ങനെ ഞാൻ ചെയ്യത് പിന്നെ രാവിലെ ഇന്നിപ്പം പത്തിരിപ്പൊടി ഇല്ലേയ്ര്ന്നു ആ പ്പൊ പിന്നെ രാവിലെ ഇവർക്ക് പഴം മതീന്ന് പറഞ്ഞാട്ട് ചപ്പാത്തി പേക്ക്ണ്ടല്ലോ മ്മളെ. റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാൻ കിട്ട്ണ്ടല്ലോ പര്ത്തി വെച്ചത്. ആ അല്ല ചുട്ടതല്ല പരത്തി വെച്ചത് ചൂടാത്തത് എന്നിട്ട് നമ്മള് ചൂടൊട്ക്കെ ചു ട്ടാട്ട് തിന്ന ആ നല്ല നല്ല നൈസ് പത്തിരി
ആ നൈസായിട്ട് നല്ല പൊന്തി വരൂല്ലേ നല്ല ഇതിൽ വരല്ലേ ആഹ്
ചൂടൊട്ക്കഖ
അയ്നെത്രേ വെര്ണയ് അൻപ തോത്തൽ വര്യാ അൻപത് ഒരു പത്തെണ്ണം പന്ത്രണ്ടെണ്ണ ഒക്കെണ്ടാവൂല്ലേ.
അതെനെ. അത് പിന്നെ നല്ല ആ നല്ല വെലുപ്പൂണ്ടാവും, അന്നത്തെ ആവശില്ല എനിക്ക് തോന്നുനാ നമ്മളിവ്ടെ ആൾക്കാരൊന്നില്ലാത്തോണ്ട് രണ്ടു ദിവസൊക്കെ എടുക്കാൻ പറ്റും ആധിക ചപ്പാത്തി കമ്പിനീല് മാത്രേര്ന്നു അത് കിട്ടല് ഇപ്പപ്പോ ഇങ്ങനെ നമ്മള് പലചരക്ക് കടയിലും വടെ.
ആഹ് ആഹ് എൻ എന്തായാലും അയിന്റെ എക്സ്പിരി ഡേറ്റൊക്കെ നോക് ക്കിക്കാണ്ടി എങ്ങനെ കഴിഞ്ഞതാണോ എന്നൊക്കെ ചെ എന്നാള ഇപ്പ ഞാനെതോ ഒരു വീഡിയോ കണ്ടിരുന്നു എക്സ്പിരിഡൈറ്റ് കഴിഞ്ഞത് കൊണ്ട് വച്ചിട്ട് ഓല് നോക്കിയപ്പ കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടെ
അതായത് നമ്മള് എല്ലാത്തിലും നമ്മൾ നോക്കണം കടെയെക്കാലും ചിലപ്പോൾ ശ്രദ്ധിച്ചോണം എന്നില്ല
പൂപ്പലിന്റെ ഒരിതൊക്കെ വന്നണ് അപ്പൊ ഞങ്ങള് ശ്രദ്ധിച്ചോണ്ട് ഞങ്ങളയ് കണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ടണ്ട് വീഡിയോ അപ്പൊ ആ അതെന്നെ ആ അതെ സത്യം ആഹ് നമ്മള് ഈ ഈ ചപ്പാത്തിയൊക്കെ പറഞ്ഞാല് നമ്മക്ക് ഉറപ്പില്ലത് ഇത് ഇന്ന് കൊണ്ടുപോയി വെച്ചതാ എങ്ങനെയന്നൊന്നും നമ്മക്കറിയില്ലല്ലോ
ഈ പേക്കറ്റത്തെ സാധന ആയാലും ഇപ്പൊ നന്യൂഡിൽസ് അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ പേക്കറ്റ്ത്തെ പലെ ബിസ്ക്കറ്റുകളൊക്കെ നല്ലോ പെ
ആ അതെ അതെ ബ്ര ബ്രെഡോ ബ്രെഡ് പെട്ടെന്നാാവും ബ്രഡ് നമ്മളെ വീട്ടിൽ ട്ടില്‌ രണ്ടു ദിവസം കൊണ്ടോയിച്ചോക്കിയാ മതി മൂന്നാമത്തെ ദിവസം അത് പൂത്ത്ണ്ടാവും ഇന്റെവിടെ ഞാൻ കൊറേഅങ്ങനെ ഒഴിവാക്കിയണ്ട് കാരണം ശ്രദ്ധിക്കൂല പിന്നെ ഒരീസം എടുത്തു രണ്ടീസം എടുത്തു പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടകുമ്പോ അതെടു ക്കും അപ്പൊ ഇത് എടുക്കൂല പിന്നെ നോക്കുമ്പോ അത് പൂത്തിണ്ടാവും പെട്ടന്ന് പൂക്കും അതെ
എന്താ കുട്ടികൾക്ക് അതിനോടോക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കെ ആക്കിയിട്ടുണ്ടാക്കിയിട്ട മുട്ടനോടൊക്കെ ആ സാൻവിച്ച് ച്ച്ക്കെ പോലൊക്കെ ഉണ്ടാക്കിയ മ ഇഷ്ട കുറച്ച് മയോണൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാനിവിടെ അങ്ങനെ ഉണ്ടാക്കും ബ്രെഡ് കൊണ്ടുവന്നാ ഓരുക്ക് ഇഷ്ട അങ്ങനിണ്ടാക്കാൻ
എങ്ങനെ ഉണ്ടാക്കല് നിങ്ങള്
അത് പിന്നെ നമ്മള് മുട്ടയിലേക്ക് ഉള്ളിയും തക് ക്കാളി പച്ചമുളകും മല്ലിച്ചെപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല കുറച്ച് മുളക് പൊടിയും പച്ചമുളക് നല്ല ചീന്തിച്ചിട്ട് അത് നല്ലോ അങ്ങോട്ട് അരച്ചെടുക്കുക ആഹ് മുട്ടക്ക് മുട്ടേക്ക ആ അടിച്ച അതായത് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിന് ശേഷം ഈ പച്ചക്കറികളൊക്കെ ഇടണ്ടി ഉള്ളി തന്നെ ഇട്ടാൽ വല്ലാത്തൊരു ടേസ്റ്റ് ആണല്ലോ ഇത് ആഹ് ഉള്ളി നല്ലോ നൈസായിട്ട് അറിഞ്ഞിട്ട് നമ്മളെ ആ പാത്രത്തിലേക്ക് പകർന്നിട്ട് ബ്രെഡ് മുകളിൽ ഇങ്ങനെ വെ ച്ചൊടുക്ക
ആഹ്
മുന്നേ ബ്രെഡ് മുകളിൽ ഇങ്ങനെ നല്ലോ അമർത്തി വെച്ചോടുക്ക എന്നിട്ടത് തിരി ച്ചിട്ട് കൊടുക്കുക അപ്പൊ ഈ ബ്രെഡും മു ട്ടയൊക്കെ വാടി ഈ ഉള്ളില് കുറെ ഈ മുട്ടന്റെ ഇതും വരും ഈ ഉള്ളിയും മല്ലിച്ചെപ്പും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മയോണൈസും തേച്ചൊടുക്കുക അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മള് ഇപ്പൊ വീട്ടില് ഉണ്ടാക്കാലോ മയോണൈസ് ആഹ് അങ്ങനെ ഉള്ളിലിങ്ങനെ ആ തേച്ചൊടുക്കാം നല്ല ടേസ്റ്റ് ആ നമ്മളെ മറ്റേ കളിക്കച്ചെപ്പും കൂടി ഉണ്ടായാല്
ആഹ് ആഹ് അതെ ആഹ് അതെ ഞാനിങ്ങനെ കാണെണ്ട് ഇങ്ങനെ വീഡിയോസൊക്കെ കാണലുണ്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ല ഞാനും പിന്നെ പെട്ടെന്ന് ഞാന് ഞ ആഹ് ഞാൻ പെട്ടെന്ന് പിന്നെ പൊരി ക്കലാണ് ഇങ്ങനെ നമ്മളെ തേങ്ങപ്പാലും ആഹ് മധുരഷ് ട്ടൊള്ളോർക്ക് അതായിരിക്കും ഇഷ്ടം മധുരം വേണ്ടോൽക്ക് ഇവിടപിന്ന ഉണ്ടാക്കിയാ പെട്ടെന്ന് തീരും പിന്നെ മോക്ക് മോക്കല്ല ഇഷ്ടം ഓളങ്ങനെ എടുത്തത് കഴിക്കും മോനും ആഹ്
ഇതിനൊരു നല്ല ചൊയയുണ്ട് മ്മാ റിഞ്ഞിട്ട് പിന്ന മധുരവെന്ന് എനിക്കും കൂടി വലിയ താല്പര്യം ഉണ്ടാവൂല മധുരത്തിന് ഇതാകുമ്പോ ഒരു താല്പര്യം ഉണ്ടാവും അതാണ്
പിന്നെ പിന്നെന്താ ഇല്ല ഇല്ല ഒന്ന് മയേന്റെ ഒരിതും കാണാനില്ല ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയെന്നറിയില്ല ഇതുവരെ മയെ ഇതൊന്നും ഇല്ല രാത്രി കൊർച്ച് ചെറുതായിട്ട് പെയ്തിട്ട്ണ്ട് തോന്നുന്നുണ്ട്
ആഹ് മഴ തന്നെ ശരിയാ രാത്രി പെയ്തിട്ട രാത്രി നമ്മള് ഉള്ളിലാകുമ്പോ അല്ല
ആഹ് അറിയൂല്ല ആ കെട് കിടക്കാൻ നേരാ അപ്പ എപ്പോ ഞാൻ സൗണ്ടേട്ട അപ്പ ഞാൻ ചോദിച്ചു മഴയാണ് ചോയ്ച്ചപ്പോ ആന്ന് പറഞ്ഞേട്ട്ണ് ഇല്ലെല്ലെ ഞാനിവിടെ എന്റെ ഫോൺ ഇങ്ങനെ വെച്ചെട്ടിപ്പോ ഇല്ലില്ല ഇന്നൊന്നും ഇല്ല ഇന്നിപ്പൊ പ്രത്യേകിച്ചൊന്നുല്ല ആ പറഞ്ഞില്ലേ ഞാന് പിന്നെ ഫോൺ വെച്ചിട്ടെന്റെ മേ മേക്കാതങ്ങട്ട് പോയിത്ത്ന്ന് അതിനകത്ത്ന്ന് ചെലങ്ങനെ വെര അപ്പൊ ഇനിപ്പോന്താ ചെയ്യാവിചാരിച്ചക്ക്ണ് ഫോൺ വെച്ചിട്ട് നല്ല അയ് അയ്ന് ഊരാൻ കഴിയണില്ല ഞാൻ മിനിഞ്ഞാന്ന് എന്റെ അനിയത്തിനോട് ഊരാൻ പറഞ്ഞിട്ട് ഓക്ക് കിട്ടണില്ല പക്ഷെ പിന്നെ ഇന്നലെ ഇന്നലെ ഇന്നൊക്കെ ആയ്ട്ട് അയിൽനിന്നു ചെലം ഇങ്ങനെ വെരാ
അത് പുതിയതായിട്ട് കുത്തിയതൊന്നുംല്ലല്ലോ പിന്നെ എന്താ ഇപ്പോഴും പഴുപ്പ്
എന്താന്നറിയില്ല അപ്പ കൊറേ കൊറേ ആയി പ്പൊ കുത്തിട്ട് പെട്ടന്ന് കണ്ടണ് അല്ലങ്കിൽ ആ ഒരു ഒരു കട്ടി കൂടുതലയിന്നു മറ്റേന് ആയാതി പ്രശ്നല്ല നമ്മള കുത്തുന്ന മൂന്നാമത്തെ സ്റ്റെഡ് ആണ്.
കാത് കുത്തിയ ഉടനെ നമ്മള് വെള്ളാവാതൊക്കെ നോക്കണം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ ആ
സ്ഥലം നമുക്ക് തൊട്ടാലന്നെ അറിയ ഒരു കട്ടിയാണ് അപ്പ കയ്ന നൽ ആദ്യെങ്ങെനെ ചെറുതായിട്ടങ്ങനെ വേദനങ്ങനെ ഇണ്ടാവല്ണ്ട്. അപ്പ ഞാനന്തെയ്യും ചുടുവെള്ളം കൊണ്ടൊക്കെ കയ്കി അങ്ങനെക്കാക്കല്ണ്ട്. ഇപ്പൊ നല്ലോങ്ങ
റ്റ് നിങ്ങൾ ഊരിട്ടാട്ടെ ഊരിട്ടിട്ട് അവിടെ നല്ല പോലെ ക്ലീനാ ക്കി വെച്ചാളി. അല്ലെങ്കിലത് പിന്നെ പ പഴ്ത്ത് എന്തെങ്കിലൊക്കെ ആവും. ഇന്റെ കമ്മല് ഞാന് ത്രീ സ്റ്റഡ് കുത്തിയിരുന്നു. ഒരു മൂന്നാമത്തത് അയ്ൽ പിന്നെങ്ങ ട്ട് കമ്മല് ഉള്ളോട്ടണ്ട് പോയി. ചെറിയ കമ്മല് അത് പിന്നെ എങ്ങനെ റെഡിയായത് ഇ ൻക്കറീല്ല. അങ്ങനെ ഇൻക്ക് ഇട്ക്കാനും പറ്റുന്നില്ല സാധനം. ന്റെ ഉള്ളിലേക്ക് ങ്ങട് പോയി ട്ടെ സാധൻത്തിൻ്റെ ആഹ് ആഹ് പിന്നെ കുറേ കഴിഞ്ഞ് ആഹ് കൊറേ കഴിഞ്ഞാരെ അ ത് ഓട്ടോമാറ്റിക്കായ്ട്ട് പുറത്തിലേട്ട് പോന്ന്. അങ്ങനെ പിന്നെ ആ ഓട്ടോ ഇങ്ങന അടിഞ്ഞാണ്ട് പോയി. പിന്നെ രണ്ട്ചെ രണ്ട് ചെവിൻറതും അടിഞ്ഞു പോയി മൂന്നാമ
ആ ഈ മൂന്നാമത്തേനൊക്കെ പ്രശ്നാ തോന്നുണ് അത് നമ്മള പിന്നെ കട്ടി കൂടിയ സ്ഥലങ്ങൾ ങ്ങനാവല്ലേ അ അതോണ്ടറ്റായ്ര്ക്കും ആ അതെ ആ ഒന്നിനു കൊയ് പ്പല്ല. ഒന്ന് നല്ല ച നല്ല ചലൊക്കെ വരുന്നുണ്ട് നല്ല പെയിനുണ്ട്. ഇനിന്താ ആവാ അറിയില്ല. ആഹ് അതന്നെ ഞമ്മൾ ആഹ് ആഹ് സത്യം, ന്റെവര് പറയ്ണ്ട ഒരു ഉള്ളൊക്ക് ആവണ്ട്ട്ടോ നല്ലോതാക്ക പക്ഷെ ഊരാൻ കിട്ടുന്നില്ലേ. ഊരാൻ കിട്ടിയാ സുഖായ്നു. ഇപ്പൊ അയ്‌മെ തൊടാ
അല്ലെലിപ്പ ഹോസ്പിറ്റലിലൊക്കെ പോയട്ട് കയ്പ്പിക്കേണ്ടി വരും ഓല് ചെയ്ത് തരും
ആ ആലോയ്ക്കൂ ആലോയ്ച്ചൂടാ നല്ല വേദനണ്ട്. ഏതായും ചുടുവെള്ളം ചുടുവെള്ളം കൊണ്ടൊക്കെ ഒന്ന് താക്കി ഇതാക്കി നോക്കട്ടെ
അതെ അതെ അതാണ് ക്ലീനാക്കിഞ്ഞാൽ ചിലപ്പള്
ആഹ് അതെ ക്ലീൻ ആക്കാൻ ഞാൻ ഇന്നലെ പിന്നെ ഒരു മിൻ മുറി ക്ക് തേക്കുന്ന ഓയിന്മെന്റ് ഒക്കെ തേച്ചിട്ടുണ്ട്ഇനി എന്താവാന്ന് അറിയില്ല. അല്ലേ ആ ഭാഗം ഒന്നും മോളാണെങ്കിൽ അതങ്ങ തൊടാനായിട്ട് നിക്കൂ കാരണം ഓളറിയണില്ല. ഓള ആഹ് ഓള അറിയ അറിയാതെ തൊട്ടു ട്ട്പോ നമ്മള വനാണ്ട് ങ്ങനെ കെട്ടി പിടി ല്ലോ. അപ്പൊ നമ്മള് ചെവിയാ തൊടുന്നത്. എന്നാ ഓക്കെ ട്ടോ
ആഹ് ശരി ന്നാല്. ഓക്കെ.
ആഹ്